അം
ആഹ് കേക്ക്‌ന്ന്ണ്ടോ
ഓ കേൾക്കുന്നുണ്ട് എന്താ വിശേഷം
എന്ത് വിശേഷം മഴ തൊടങ്ങി
ഓഹ് ഇവിടിം മയ തന്നെ ആണ്
ആഹ് ഇത്രം കാലം ചൂട് ചൂട്ന്നായിരുന്നു ഇപ്പ ദാ മഴ തൊട
മയായി അതന്നെ
ആഹ് സ്ട്രോങ് ഇല്ല ഒരു നോർ പതുക്കെ പെയ്യുന്ന്
ആഹ് പതുക്കെ പെയ്യണേ
ഉം ഇനി തുണിക്കെ ഉണങ്ങാനാണ് ബുദ്ധിമുട്ട്
ആഹ് അതാണ് ബുദ്ധിമു ട്ട് യൂണിഫോമൊക്കെ ഒണ
ആഹ് അതെ. എല്ലാം നല്ല കട്ടിയുള്ളതായിരിക്കും
അതാണ് ഫാന്റ്ഒണങ്ങാനാട്ട് പിന്നെ ടോ പിന്നെ ഷർട്ടൊക്കെ പിന്നിം വേഗം ഒണങ്ങും അഹ് ശീലായോണ്ടേ
പാൻ്റാണ് ബുദ്ധിമുട്ട്
പാൻ്റാണ് ബുദ്ധിമുട്ട്
ഉം അവർക്ക് എങ്ങനെയ രണ്ട് ടൈപ്പാ യൂണിഫോമ് ഒറ്റ ഒന്നാ
ഒറ്റൊന്ന്
ആഹ് ആഹ്
ഉം രണ്ട് കൂട്ടണ്ട്
ആഹ് ആഹ് ഇവർക്ക് രണ്ട് ഈ വർഷം മുതല് രണ്ട് യൂണിഫോമാ തിങ്കളും ചൊവ്വേ ഒരെണ്ണം ബുധനാഴ്ച പിന്നെ കളർ ഡ്രസ്സ് വ്യാഴോം വെള്ളിം വേറെ
ഇവടെ കളർ ഡ്രസ്സൊന്നും ഇല്ല ഫുൾ ഡേ യൂണിഫോം ആഫ് ഫുള്ള് യൂണിഫോമാണ് അതും വൈറ്റ് ആണ് ഈ ഷർട്ട് വെള്ള കളറ് ഷർട്ടും ആഹ് അല്ല വെള്ള വെള്ള കളറ് ഷർട്ട് നീല കളർ പാൻ്റും എൻ്റിം ഉം
അപ്പം ഉം എല്ലാ ദിവസോം
എല്ലാ ഓ എല്ലാ ദിവസോം വെള്ളി വരെ
ഈയൊരൊറ്റ യൂണി
ഈ ഒറ്റ യൂണിഫോമ് അവെൾ രണ്ട് ജോടിയേ വാങ്ങിട്ടുള്ളു അങ്ങനെ തിരുമ്പി എങ്ങനോ എല്ലം പാന്റ് രണ്ടു ദിവസൊക്കെ ഉപയോഗിക്കും ഒരു പാന്റ് രണ്ട് ദിവസം ഉപയോഗിക്കും
ഇത്രയും ഒറ്റരു യൂണിഫോം ആവുമ്പോല്ലേ ഭയങ്കര അല്ലെങ്കി അല്ലെങ്കിലേ പറ്റൂല ആഹ്
ഇത്രം വെള്ള കളറാവുമ്പോളേ വേഗം ഈങ്ങല്ലോ അതാണ്
കൊറെ ആയിട്ട് ആ യൂണിഫോം തന്നെയാണോ അവർക്ക് ആ സ്കൂളില്
ആഹ് ആ സ്കൂൾ തൊടങ്ങി അന്ന് തൊട്ട് ഇതുവരെ ആഹ് കളറെന്നെ മാറിട്ടില്ല
ആഹ് ആഹ് ഉം
എല്ലാ സ്കൂളും മാറും അവിടെ മാറിട്ടില്ല അവിടെ സ്കൂള് തൊറക്കുമ്പോളന്നെ യൂണിഫോം ഇടണോ
ഇവിട്യോ
ഇവിടെ ഞങ്ങളവിടെ സ്കൂള് മാനേജ്മെന്റ് സ്കൂള് ആണ്
ആഹ് ആഹ് അത് ശരി ആഹ് ഇവർ ഇതുവരെം ഒന്നാം തീയതി തൊടങ്ങിയതാ ഈ ആഴ്ച്ച ഫുള്ള് കളർ ഡ്രസ്സ് തന്നെയാ
ആണല്ലേ പിന്നെ പുതുതായി ചേർന്ന കുട്ടികൾ ഇണ്ടാവല്ലോ അവർക്ക് ഒരാഴ്ച ലീവ് കൊടുത്ത്ണ്
ആണോ അല്ലെങ്കിൽ ഫുള്ള് ആദ്യം മുതലേ യൂണിഫോം ഇടും
ഓ അല്ലെങ്കിൽ പഴയ കുട്ടികൾക്കൊക്കെ യൂണിഫോം ഇട്ടേ വരാൻ പറ്റു
ആഹ് ആഹ് അപ്പൊ പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയോ
ഇല്ല തുടങ്ങിയിട്ടില്ല
ആഹ ആഹ
അയിനിപ്പോം പുതിയ ടീച്ചേഴ്സ് അല്ലേ പരിചയപ്പെട്ട് വരണ്ടി വെരല്ലോ
ആഹ് അതെ അതെ ഇവർക്ക് ഓരോ വർഷവും ടീച്ചർ മാറുംല്ലേ
ആ് ഒരു അല്ല ചിലപ്പോ ഇപ്പം ഇത് വരെ യു പി അയ്നി ഇപ്പഐസ് സ്കൂൾ എത്തി ഹൈ സ്കൂൾ ലെവലാണ് എട്ടാം ക്ലാസിലാണ് അപ്പൊ ഹൈസ്കൂളിൽ എത്തുമ്പോ വേറെ ടീച്ചേഴ്സ് ആവൂലേ
ആഹ് അതെ അതെ
അതെ അതോണ്ട
ഇവരുടെ സ്കൂളില് എത്ര മുതലുണ്ട്
ഇവല് അഞ്ച മുതല് അഞ്ചാം ക്ലാസ് മുതൽ
ആഹ ആഹ അഞ്ച് മുതൽ ടെൻ വരെ ഉണ്ടോ
ടെന് വരേണ്ട് അത്‌ കഴിഞ്ഞാ പ്ലസ് വൺും പ്ലസ് ടു അതുണ്ട്
അതും അവിടെ തന്നെ ഇണ്ട്ല്ലേ
ഓഹ് അവിടെണ്ട് പിന്നെ ബി എഡ് ഇണ്ട് ടി ടി സി ഇണ്ട് ഡിഗ്രി ഇണ്ട് ഓഹ്
അപ്പൊ ഒരേ സ്കൂളിൽ തന്നെ അങ്ങ് പോവല്ലോ
പക്ഷെ അമ്മളിപ്പം പ്ലസ് വണ്ണും പ്ലസ് ടു ആവുമ്പോളേ നമ്മുക്ക് അവിടെന്നെ പഠ പഠിക്കണോല്ക്ക് ഒരു മുൻഗണന ഉണ്ടാവും
ആഹ് അതാ പറഞ്ഞേ അപ്പൊ പിന്നെ അങ്ങനെ അങ്ങ് കിട്ടൂലേ
ആഹ പ്രതീക്ഷിക്കാ
ആഹ് അവർക്കൊരു മുൻഗണന ഉണ്ടാവൂലല്ലേ ഏത് സ്കൂളിലാണെങ്കിലും അങ്ങനെയാണല്ലോ
ആഹ് അതന്നെ അതന്നെ
അവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊരു മുൻഗണന ആഹ് അങ്ങനെ കെ കിട്ടിയാ മറ്റേ കുറച്ച് കാലം രക്ഷപ്പെട്ടല്ലേ
അതന്നെ പിന്നെ അങ്ങനെ നടന്നു അയിനെന്ത് പറയാനാ പ പത്ത് വർഷം അവിടെ പഠിച്ചു കഴിഞ്ഞാ പിന്നെ പ്ലസ് വണും പ്ലസ് ടു വേറെ സ്കൂള് പോവാ എന്ന്ല്ല ഇതാവും ഉം അങ്ങനെ ഇണ്ടല്ലോ ഒന്ന് വേറെ സ്കൂളായിട്ട് പടിച്ച് അങ്ങനെയിരിക്കെ
പോണ്
ആഹ് അതാണ്
നമ്മൾ വിചാരിക്കും അവിടെത്തന്നെ ഇണ്ടല്ലോ സമാധാനംന്ന് അവര് പറയും അവർക്ക് വേറെ
അമ്മക്ക് അവിടെ ആയ ഒരു സമാധാനാണ് പക്ഷെ അവര് പോയി കിട്ടണ്ടേ
അതെ ഉം ഇപ്പൊ പിന്നെ അഡ്മിഷനൊക്കെ കിട്ടാൻ തന്നെ
വമ്പം ബുദ്ധിമുട്ടാ തോന്നുന്നു ആ മാർ നല്ലോ വേണേനും ചെലോൽക്ക് മാർക്ക് ഇള്ളോൽക്ക് ഇപ്പ കിട്ടണില്ല മാർക്ക് കുറഞ്ഞോൽക്ക് കിട്ടണെ അങ്ങനെയും പറയ്ണണ്ട്
ആഹ അങ്ങനെയും പറയുന്നുണ്ട് അത് ഞങ്ങൾ ഇങ്ങനെ പറയാരുന്നു ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ട്യാള് ചെലപ്പം നമ്മുടെ മുന്നിൽ കൂടെ ഒന്നും ആവാണ്ട് നടക്കും പക്ഷെ പഠിക്കാണ്ട് ബാക്ക് ബെഞ്ചിലിരുന്ന കുട്ട കുട്ട്യാളൊക്കെയാ ഓരോ ഹൈ ലെവലിൽ എത്തുന്ന
അതാണ് പ്പമ്മളെ കൂടെ പഠിക്കണോലെന്നെണ്ടല്ലോ അത്രേം മാർക്ക് കൊറഞ്ഞ കുട്ടികളൊക്കെ അമ്മളാട്ടി ഉയരത്തില്
ആഹ് അതെ അതെ നന്നായി പഠിയ്ക്കുന്ന കുട്ടികളൊക്കെ വെറും നമ്മുടെ മുന്നിക്കൂടെ നടക്കാണ്
ന്താണ്
ആഹ് എന്താ സംഭവിക്കാനൊന്നും പറയാൻ പറ്റില്ല
പറ്റൂല മ്മള് പഠിക്ക്ണില്ല മക്കളെ പറഞ്ഞാണ്ട് കുറ്റം പറയാനും വയ്യല്ലോ
ആഹ് അതെന്നെ ഏഹ് തോട്ടിലൊക്കെ വെള്ളായോ
ഇല്ലല്ല തോ ഇല്ലല്ല വെള്ളായിട്ടില്ല്യ
ആഹ് ആഹ്
അയിന് മഴ കൊ ഇങ്ങനെ പെയ്യണണ്ട് സ്ട്രോ ഇതില്ലഞ്ഞിട്ട് നല്ല മഴല്ലല്ലോ
ആഹ് ആഹ് ര മഴ തൊടങ്ങിയിട്ട് കൊറച്ച് ദിവസായോ
ഇല്ല ഇന്നലെ തൊട്ടാട്ടോ തൊടങ്ങിയെ ഇന്നലെ രാത്രി തൊട്ട് ഉം
യ്ക്ക് മഴയുണ്ടായിരുന്നു ഇന്നലെ പകല് നല്ലൊരു വെയില് കിട്ടി വൈകുന്നേരായപ്പളേയ്ക്ക് നല്ല മഴയായി പിന്നെ ഇന്നിപ്പ ഇതുവരെയും പെയ്തില്ലായിരുന്നു ഇപ്പൊ പെയ്തു തുടങ്ങി
ഏഹ് ഇവിടെടക്കെടക്ക് മഴ പെയ്യണുണ്ട് വെയിലറ ക്ക്ണുണ്ട് മഴ പെയ്യണണ്ട് അങ്ങനെന്നെ
തെളിയുമ്പോ വേഗം കൊണ്ടോയി തുണിയൊക്കെ ഇടും
ഔ അ അതേ സ്പീഡില് ഇങ്ങട്ട് ഇട്ക്കും വാണം
അതാ ഇപ്പത്തെ പണി
ഓതന്നെ
ഉം ഫു ആഹ് ഭക്ഷണൊക്കെയായി കഴിച്ചോ
ഇല്ലല്ല കഴിച്ചിട്ടില്ല
ആഹ് ആഹ് ഇപ്പ അവരൊക്കെ പോയതോണ്ട് ഇങ്ങനെ ഇരി വെറുതെ ഇരിക്കണം ല്ലെ പകല് വെറുതെ അല്ല എന്നാലും അവര് പോവുമ്പോ ഒരു ബുദ്ധിമുട്ടല്ലേ രണ്ടു മാസം നമ്മ്ടെ കൂടെങ്ങനെ ഫുള്ള് ബഹളോം അടീം പിടീം ഒക്കെ ആയി നടന്നിട്ട്
കൊയങ്ങിയ മാതിരിയാണ്
ആഹ് അതെ
ഉം
ഇപ്പ സമയൊണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ തോന്നൂല്ല
ഉം ഉം ഇല്ലില്ല
ഉം ഹും
ഏഹ് ഒരു ചടിച്ചായി മക്കളിതുവരെ ണ്ടായൊണ്ടേ ഇനി ഒന്ന് ശീലായി കിട്ടണം
ആഹ് അതെ അതെ ഏഹ് ഇവിടെ അതെങ്ങനെ തന്നെയാ വെറുതെങ്ങനെ ഇരിയ്ക്കുമ്പോ ഒന് എന്തെങ്കിലൊക്കെ ചെയ്യാൻ ചെയ്യാന്ന് വിചാരിയ്ക്കും അല്ലെങ്കി വിചാരിയ്ക്കും പകലാരുല്ലല്ലോ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കിടന്ന് ഒറങ്ങാം പക്ഷെ ഒന്നിനും തോന്നൂല്ല
ഇതാതന്നെ ഇല്ല യാരുല്ലാഞ തീരേ ഒറക്കം വരൂല
അതെ നമ്മളിങ്ങനെ വിചാരിക്കും ആരും ഇല്ലെങ്കിലോ ആരും ഇല്ലല്ലോ കെടന്ന് ഒറങ്ങാന്നൊക്കെ പക്ഷെ നമുക്ക് പറ്റൂല
അതല്ലതെ ഒരു ഉള്ളിലൊരു ഭയാണ്
ആഹ്
അവര് വിളിച്ചാ കേൾക്കോ ഒറങ്ങിപ്പോയാലോ വിചാരിച്ചാ അതന്നെ
മഴയും കൂടെ പെയ്യുമ്പോ അതും ആയി
അതായാന്ന്
ഉം അവിടെ ഈ മീനൊക്കെ ഇണ്ടോ പൊഴേല്
ഓഹ് മീനൊക്കെ ഇണ്ട് പിടിക്കലൊക്കെ ഇണ്ട്
ആഹ് ആഹ് കിട്ടൂല്ലേ അത്യാവശ്യം
ആഹ് അത് അത്യാവശ്യം നമ്മളെ ആവശ്യത്തിന്ള്ളേ അങ്ങനെയൊക്കെ പൊയ മീൻ ഇഷ്ട്ടാണോ പൊയ മീൻ ഇഷ്ട്ടാണോയ്ക്കാ
ആഹ് എനിക്കിഷ്ട്ടാ
ആഹ് ആണല്ലേ
ഉം നമ്മടെ പക്ഷെ ഇവിടെ കിട്ടാനില്ലാ പൊഴമീൻ ഇങ്ങനെ കിട്ടൂലാ അല്ലെങ്കി പിന്നെ ഈ നല്ലം ഫുള്ളും മഴ പെയ്യുന്ന ടൈമില് ഈ ഡാമീന്നൊക്കെ പിടിച്ചോണ്ട് വരും അങ്ങനെ വിക്കുന്നത് കിട്ടും
ആഹ് ആഹ്
അല്ലാണ്ട് ഇങ്ങ് ഇങ്ങനെ കിട്ടൂലാ
ആഹ് ഹ ഹ ഹ
പിന്നെ കൊറെ അപ് അപ്പർത്തൊക്കെ ഇങ്ങനെ ചെക്കന്മാരൊക്കെ ഇങ്ങനെ മഴയ് ടൈമില് പോയിട്ട് ചൂണ്ട ഇടാനും വലയിടാനൊക്കെ പോയിട്ട് കൊറെ ഇങ് അങ്ങനെയൊക്കെ ഒരു ടൈമില് പിടിക്കുന്ന കാണാ ആഹ് തോട്ടീന്ന്
ആഹ് ആഹ്
അങ്ങനെ പിടിക്കുന്നതാണ് അല്ലാണ്ട് ആഹ് പക്ഷെ അത് അവര് ഉപയോഗിക്കും നമ്മൾ നമ്മളങ്ങനെ പൂവാത്തോണ്ട് നമുക്ക് കിട്ടൂലാ അവര് പിടിച്ച് അവരുടെ ആവശ്യ ത്തിന് ഉപയോഗിക്കുന്നുന്നല്ലാണ്ട്
അല്ലാ ഇപ്പൊ ഇവടെ വലട്ടെലാ രാവിലെ വല ഇടും എന്നിട്ട് വൈകുന്നേരം പോയി എടുക്കും
ആഹ് ആപ്പളേക്കും ഇണ്ടാവൂല്ലേ?
ഉം ഉം ആഹ് ഇണ്ടാവും
ആഹ്
നമ്മക്കൊരു നേരം കഴിക്കാല്ലത് കിട്ടൂട്ടോ അങ്ങനെള്ളു
ഉം
മയാ വേ ആയാലേ നല്ല ച ഈ വെള്ളം നല്ല ചാ ഇങ്ങനെ കലങ്ങല്ലോ വെള്ളം ചളി മണ്ണ് വന്ന് അങ്ങനെ ആകുമ്പോ നല്ലോം കിട്ടും കൊറെ കിട്ടും അപ്പൊ ഒരു ബക്കറ്റ് കൊണ്ടോയിറ്റ് ബക്കറ്റിലൊക്കെ ആയിട്ട് കിട്ടും
ആഹ് ആണ്ല്ലേ
ഓഹ്
മീൻന് അതുകൊണ്ട് കൊഴപ്പയില്ലാല്ലേ
ആഹ് വെള്ളം കേറിയെറങ്ങല്ലോ
ആഹ് ആഹ് ആ ടൈമില് എങ്ങനെ വെരുന്നായിരിക്കുല്ലെ
ആഹ് ആയിരിക്കും അപ്പ എല്ലാവരും കൊറെ പേര് വെരും പിടിക്കാനായിട്ട് അപ്പൊ വേറൊര് രസം ഉഹ് ഹ്
എല്ലാരും പോവൊ ഇങ്ങള് എല്ലാരും പോവും?
ഞങ്ങള് കാണാൻ പോവും.
ആഹ് രസല്ലേ ല്ലേ.
ഓഹ്. ല്ല്യാണ്. പിന്നെ മക്കളെ നോക്കന്നെ വേണ്ട.
എൻ ആഹ്
ട്ടിലെ വാതില് അട്ച്ച് പൂട്ട് ഇടലാ.
ആഹ്ഓഹ്
മഴാവുമ്പം വെള്ളം ഏറുമ്പളേ.
ആഹ് ആഹ്.
ഏങ്ങനെ
പിന്നെന്തെക്കെയാ?
പിന്നെന്താ അങ്ങനെക്കെ പോകുന്നു.
ആഹ്.
പിന്ന്
ഇന്നാ ശെരി എന്നാലേ.
ആയില്ല്യല്ലോ.
ആയല്ലോ ടെൻ ട്വന്റി ടു ആയില്ലേ.
ആണ്ല്ലേ എന്നാ ശരി.
ആഹ് ഓക്കെ ഓക്കെ.